കേൾക്കാവോ?
ഓ ഹലോ കേൾക്കാം
ആഹ് അവിടെ നല്ല മഴയാണോ?
ആഹ് ഇവിടെ നല്ല മഴയുണ്ട് അവിടെ എന്ത് പാട്ടൊക്കെ കേൾക്കുന്നൂ?
ആ അത് ഞാൻ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു ഈ ഒരു കാർട്ടൂൺ വെച്ചകൊടുത്തിരിക്കുന്നാ.
ആഹ് അതെ ഫുഡൊക്കെ കഴിച്ച?
ആ ഫുഡൊക്കെ കഴിച്ചു ആഹ് ഫുഡ് കഴിച്ചപ്പം ഞ ങ്ങൾ സ്പെഷ്യലെന്താ ചിക്കൻ.
ന്നാ അത്ശരി.
അവിടോ?
ഉം ഇവിടെ മീനുണ്ട്.
മീനാല്ലേ ഉം ഉം. മഴയായിരുന്നു ഇപ്പം മഴയില്ല മഴകൊറഞ്ഞ്. ഉം. പിന്ന വേറെ എന്നാവുണ്ട് വീട്ടിലാരൊക്കെയുണ്ട്?
വീട്ടിലെ ഹസ്ബ്ന്റെണ്ട് കുഞ്ഞ്. ണ്ട് കുഞ്ഞു ഉറങ്ങ്ന്ന്. അല്ല അല്ല അല്ല ഒന്ന് ഒന്നെ ഒന്നേ മുക്കാ വയസ്സുണ്ട് ആഹ്.
ഒന്നേമുക്കാ വയസാ ആ എനി എനിക്ക് മൂന്ന് മൂന്ന് വയസൊള്ളൂ.
മൂന്ന് വയസുള്ള ഒരാളെള്ളു?
ഒരാളെ ഉള്ളു. അങ്ങ് അംഗനവാടി പോകുന്നകുട്ടി പോയി തൊടങ്ങിയതേ ഉള്ളൂ.
ട്ടൂള ഇത് ആ വേറാരുണ്ട് വീട്ടില്?
വേറെ അച്ഛനൊ അതായത് ഹസ്ബന്റിന്റെ അച്ഛനുണ്ട് അമ്മയുണ്ട്. ആമ് പിന്നെ പുള്ളിക്കാരന്റെ വല്യമയുണ്ട്. ആ ച്ചന്റമ്മ അയിനൊരു നൂറ്റി നൂറ്റാറ് വയസ്സൊക്കെയുള്ള
ആഹ് ആഹ് അത്രയോണ്ടോ അത് ശരി ആഹ് ഉം. ആ പണിയെല്ലാം കഴിഞ്ഞൊ.
ആഹ് പണിയെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനിപ്പം. ചായ സമയത്തിന് ചായ വെക്കണം വേറെ പണിയൊന്നുല്ല.
വർക്ക് ചെയ്യുന്നാന്നോ അല്ല.
ഏതായിരുന്നു.
ജോലി ഉണ്ടോ.
ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നെ എനിക്ക് അഞ്ചാം മാസൊക്കെ ആയപ്പം. ആഹ് ഡെലിവറിക്ക് കൊറച്ച് ആ ഇത് നമ്മടെ എന്താ. തലതിരിഞ്ഞ് കുഞ്ഞിന്റെ പോസിഷൻ മാറിയിട്ടില്ലേ. എനിക്ക് റെസ്റ്റ് ബെഡ്റെസ്റ്റ് പറഞ്ഞേ ആഹ്‌. പിന്നെ പോയിട്ടില്ല അന്ന് ഒരു ലോങ്ങ് ലീവെഴുതി കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ പോവാൻ പ റ്റിയില്ല ഇനി പോണം.
വേറെ എന്തൊക്കെയുണ്ട്.
വേറെന്താ ഇപ്പൊ മഴയല്ലേ അതല്ലേ മെയിൻ. ആഹ് മഴ കാരണം ഒരു കൃഷിത്തോട്ടം ഉണ്ടായിരുന്നെ അതെല്ലാം പോയി.
പോയി ആഹ്‌.
രണ്ടു ദിവസം അടുപ്പിച്ച് മഴനിന്നില്ലേ.
ആഹ് ഇവിടെ മഴയായിട്ട് പൊറത്തോട്ടെറങ്ങാനേ വയ്യ അങ്ങനെ ഇരി
ആഹ് അവിടെ അച്ഛനും അമ്മയൊക്കെണ്ടോ. നിങ്ങള് മൂന്നേരും മാത്രം
അനിയനുണ്ട് ഉം അല്ലല്ല.
അല്ല ഇനിയിപ്പം കല്ല്യാണൊക്കെ നോക്കണല്ലോ.
ആഹ് നോക്കണം.
ആ ഒണ്ടല്ലേ ആ പിന്നേ ആഹ്‌. കുഞ്ഞ് ഉറങ്ങുന്ന സമയാണോ.
ആഹ് കുഞ്ഞു ഉറങ്ങുവാ അത് ഞാന് കുഞ്ഞ് ഉറങ്ങുവായിരുന്നു ആഹ്
ഉം ഈ സമയത്ത് നമ്മളും കൂടെ കെടന്ന് ഉറങ്ങത്തില്ലേ
ആഹ് ചിലപ്പഴൊക്കെ ചിലപ്പഴൊക്കെ നല്ല പണിയായിപ്പ മഴയാതുകൊണ്ട് പുറത്തിറണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്ക്‌ന്ന് അകത്തുള്ള പരിപാടി എല്ലാം ഉള്ളോ ഉം
ആഹ് ഇ ഇത് വൈകിട്ട് എത്ര മണിയൊക്കെ ആമ്പോ ഉറങ്ങും
വൈകിട്ട് താ കുഞ്ഞ് ഒമ്പതരൊക്ക ആവുമ്പോ ഉറങ്ങും പിന്നെ നമുക്ക് പിന്നെ ഉം ഉറങ്ങിക്കോളും
ഒരു പത്ത് പന്ത്രണ്ട് മണിയാവും
അത് ശെരി
അതെ അവിടെ അച്ഛൻ വരുമ്പോ ഒത്തിരി താമസാ വരുന്നതെ
ആഹ് അത് ശരി
പിന്നെ കാ കളിച്ചോണ്ടൊക്കെ ഇരുന്ന് കിടക്കുംപോ ഒരു നേരമാവും
ആഹ് ഇത് ഒമ്പതര ആവുമ്പത്തേക്കിനും ഉറങ്ങും പിന്നെ രാവിലെ ഈ ഒര് ഒറക്കം ഒറങ്ങി കഴിഞ്ഞ പിന്ന
കിട്ടാറുണ്ടോ നിങ്ങക്ക്
ആഹ് കിട്ടാറുണ്ട് അമൃതം പൊടിയും അംഗൻവാടിന്ന് കിട്ടും ആഹ് കുറച്ചൊക്കെ കഴിക്കും പിന്നെ ആൾക്ക് കൂടുതലും കഞ്ഞിയാ ഇഷ്ടം കഞ്ഞിയായിട്ട് കൊടുക്കാങ്കി അത് കഴിച്ചോളും അതാ കൂടുതൽ
ആഹ് ആഹ് ആഹ് ഞങ്ങൾക്ക് കിട്ടുന്ന മൊത്തം ഞാൻ ആഹ് പുട്ടൊക്കെ ഇല്ലേ അതുപോലെ കേക്ക്, ഹൽവ
ആഹ് അങ്ങനെ
അങ്ങൻത്തെക്കെണ്ടാക്കാ, ആഹ്, ഇല്ല ഇതൊക്കെ അവള് കഴിക്കത്തില്ല ഞങ്ങളൊണ്ടാക്കി കഴിക്കും,
കഴിക്കോ പിന്നെ നമ്മള ആരോഗ്യം കൂടെ നോ
ആഹ്, അല്ല ചിലപ്പോ ഞാൻ വീടിലൊക്കെ പോവുമ്പോ കൊടുക്ക ഇവള് കഴിക്കത്തില്ല ഇവിളൊരു മൂക്കൃ ത്യം ആം ഒരു രണ്ട് വയസ് വരെ, നന്ന അത് കഴിക്കുവായിരുന്നു, ഈ അമൃതം പൊടി കുറുക്കി എന്നും രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുവേ, പക്ഷെ ഇപ്പല്ല, ആഹ്, പിന്നെ ഇപ്പ മഴ പെയ്തുകൊണ്ടിരിക്കുവാണോ അവിടെ? കേക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാവോ? കേൾക്കാമോ? കേക്കാൻ പറ്റുന്നുണ്ടോ?